ഹലോ
ഹലോ
ആഹ് ചായ ഒക്കെ കുടിച്ചോ
ഇല്ലില്ല ചായൊന്നും കുടിച്ചില്ല
ചായ കുടിക്കുന്ന എങ്ങനെയാ വൈകുന്നേരം എങ്ങനെയാ ചായയാണോ കോഫിയാണോ എന്തോ ഇഷ്ടം
ഓ വൈകുന്നേരം അങ്ങനെ കുടിക്കാറില്ലേ രാവിലെ ഒരു നല്ല സ്ട്രോങ് കാപ്പി കുടിക്കും
കോഫി അതായത് പാല് ഒഴിച്ചി
പാലൊഴിച്ച് ബ്രൂ കോഫിയോ അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ടാ മറ്റാഡ ഒരു ഗോൾഡ്ന്ന് വേറൊരു ഇതുണ്ട്
എന്തവാ
ടാറ്റ കാപ്പിപ്പൊടിയ
ആ ആ അതെങ്ങനെയ ലൂസാണോ അതോ കവറിലാണോ സാശേയാണോ സാശെ പാക്കറ്റാണോ
അല്ലല്ല ഇനി ഒന്നത് ഞാൻ ഇട്ട
ബ്രൂവിന്റെ പോലെ ഒര് രൂടെ രണ്ട് രൂടെ പായ്ക്കറ്റ്
അതല്ല അതല്ല ഇച്ചിരി വലിപ്പോള്ള പക്ഷെ അത് ഡബ്ബയ്ക്കകത്താ വാങ്ങുന്ന ഡബ്ബൽ വാങ്ങിക്കി ഉ അത അതും അത് അല്ലെങ്കിൽ
നല്ലതയാണോ ആ അതിട്ട് ചകാപ്പി കുടിക്ക
അതെ നല്ല എനിക്ക് എനിക്കിഷ്ടവാ ആ അത് ഒരു അത്യാവശ്യം പ്രീമിയം ടേസ്റ്റ് ഒക്കെ ഉള്ളതാ
അപ്പം ഇനി ഞങ്ങളും അതൊന്ന് വാഞ്ച് നോക്കാം ടാറ്റാ ഗോൾ ല്ല എല്ലാ ഷോപ്പും കാണത്തില്ലേ ആ ഞങ്ങള് സാധാരണ ബ്രൂവിന്റെ ആ മേടിക്കുന്നത്
ആ ഞാൻ ബറോം കുടിക്കും ഇതും കുടിക്കും നെസ്കഫ നല്ലതാ പക്ഷെ നെസ്കഫയുടെ
ഒരു ടേസ്റ്റ് ഉണ്ട് ഞങ്ങള് ഗോൾഡ് കോഫി ഒക്കെ പുറത്ത് തോമ കുടിക്കാറുണ്ട്
അതത് വീട്ടിൽ കോഫി ഉണ്ടാക്കിട്ട് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിക്കും അത് പക്ഷെ നെസ്കഫടയാന്നല്ലേ
ഞങ്ങള് പെറത്ത് പോകുമ്പം റ്റാറ്റ ഗോൾഡ് വാങ്ങ്ക്ക്യാം എങ്ങനെയുണ്ടോന്ന് നോക്കട്ടെ കുടിച്ച് നോക്കിയിട്ട് ഞാൻ അഭിപ്രായം പറയാം. വൈകുന്നേരം അങ്ങനെ അപ്പൊ വൈകുന്നേരം അങ്ങനെ ചായയും കോ
ഇല്ല ഇല്ല വൈകുന്നേരം ചായം കപ്പിയൊന്നും ഇല്ല അഥവാ കുടിക്കാ വന്നാ തന്നെ കൂട്ടുകാരോടെ പുറത്ത് കളി കളിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വെരുമ്പോ അവിടെ ഞങ്ങക്കൊരു തമിഴാൻ ചേട്ടനൊണ്ട് തമിഴചേട്ടന്റെ ബജിക്കിട കയറി ഒരു ചായയോ കാപ്പിയോ അതേലൊരു കടിയോ അതെല്ലാം കഴിക്കും അ എപ്പോഴും ഇല്ല വല്ലപ്പോഴും
വട്ടപ്പ അച്ചനുംമ്മ ഒന്ന വൈകട്ട് ചായ കുടിക്കത്തില്ലേ
അവര് കുടിക്കും അവരെ കുടിച്ച കുടിച്ച് ശീലമ ഉള്ളത
ഓ ഇവിടേതേണക്കാ നാലന്നുള്ളത് നാലര ആക്കഴിഞ്ഞാൽ പിന്നെ തലവേദനയോ പിന്നെ എന്തൊക്കെ ആ വരുന്നത് അതിനങ്െ അഡിക്ട് ആയിപ്പോയി നമ്മൾീ ഇത്രയും വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു ശീലം തുടർന്നട്ടെ പെട്ടെന്ന് നിർത്തം ഞങ്ങന്നിങ്ങനെ വയനാട് പോയപ്പോം ഒരു സ്ഥലം കേയറി കഴിഞ്ഞ് പോയപ്പോം അങ്ങോട്ട് നാല മണി കഴിഞ്ഞ് കത്താവേ തലവേദനയാണോ ശർദ്ദിക്കാൻ വരുവാണോ എനിക്കറിയത്തിെ അപ്പം ചായോടിക്ക കണണം എവിടെങ്ക അവസാനം പുള്ളി ആ ഞങ്ങളൾറിയാത്ത ഒരു ഡ്രവർ നമ്മെ കൊണ്ടു പോകാ ഒരു ഡ്രവർ അടെ വന്നായിരുന്നു റെയിൽവേ സ്റ്റേഷൻ പുള്ളിക്കാ ോട് പറഞ്ഞു എവിടെെങ്കിലുംണ്ടൊരു കടയി അങ് നിത്തത്തി ഒരു ചായ മാത്രം കിട്ടിയൽ മതിോ ഒന്നുമല്ലേ കട്ടെങ്കിലും വേണംന്ന് പറഞ്ഞു എ വെച്ചാൽ നമ്മള വേറെ സ്ഥലത്തോട്ട്ങ്ങ് കയറിപ്പോയായിരുന്നു അവിടെ വായിക്ക് എങ്ങും കടയില്ല പക്ഷെ ഏഴ് മണിയെങ്ങാണ്ടാവാറായി ഞങ്ങള് പിന്നെ ഒരു കട കണ്ടു പിടിച്ച അപ്പ അഞ്ചച് മണിോട്ട് നട പോയതാ
അയ്യോ അതാണ് സമയം തറ്റി പോയാ പിന്നെ അങ്ങ് നമ്മുടെ ശരീരവും വല്ലാതാവും പ്രത്യേകിച്ച് ഇത്രയും കൊല്ലം കൊണ്ട് ശീലമാക്കും
ആഹ് അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ നാല മണിയ ചപ്പ ആവുമ്പോ ഒരു ചായ കുടിച്ചേ പറ്റത്തുള്ളൂ അത് നിർബന്ധമാണ് ആഹ അ അപ്പേ മക്കള അവര് പുറത്താണെങ്കിൽ അവര അപ്പ അവിടുന്ന് കുടിക്കും ഞാൻ ഒറ്റയ്ക്കെ ഉള്ളെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇട്ട് വിട്ട് അവർക്ക ഇട്ട് വയ്ക്കും അല്ലെങ്കിൽ അവര് വരുമ്പോ ഇട്ട് കൊടുക്കും ഞങ്ങള് രാവിലെയും വൈകിട്ടും അതിര് നിർബ ത അപ്പൊ ഇനി എന്തായാലും ഞങ്ങള ആ ടാ റ്റാഗോൾഡിന്റെ അത് വാങ്ങിച്ചട്ട ഒന്ന് നോക്കാ ഇങ്ങനെണ്ടന്ന്
അതെ അത ഒരു അത്യാവശ്യം പ്രീമിയം ടേസ്റ്റ് ഒക്കെ ഉള്ളത പിന്നെ അതില എനിക്ക്ഏറ്റ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്റെ രണ്ടാമത്തെ ചേട്ടൻ ന്യൂസിലാന്ൻഡിൽ നിന്ന് ലീവിന് വന്നപ്പോ പുള്ളിയ ഉണ്ടോന്നൊ ഒരു കാപ്പിപ്പൊടി
ഉം ഹം ഉ
കാപ്പിപ്പൊടിയല്ല അദ്യം പറഞ്ഞ കുരു തന്നെ ആണ കുരുവാട്ടാ കൊണ്ടുവന്നേ എന്നിട്ട് അതി ഇവിടെ ഇട്ട് അടിച്ച് പൊടിയാക്കിയാ ഞങ്ങള്ൾ കൂടിച്ചേ അത് ഭയങ്കര അതാ നല്ല ടേസ്റ്റ്
ആ നമ്മൾ വയനാട് പോകുമ്പോഴും അവിടെ ഇങ്ങനെ അവര് കാപ്പി മാത്രം ഇങ്ങനെ കുരുവാണ് വെച്ചിട്ട് അവിടെ തന്ന പൊടിച്ച് അപ്പ തന്ന നമുക്ക് തരുന്നതൊണ്ട്
അതെ അതെ അത് അതാ അങ്ങനത്തെ കടകളിലൊക്കെ കെയറുമ്പാഴേ കാപ്പിടെ മണവാ
ആാ ഭയങ്കര ഇത് ഒര് പത്ത് ഒര് കൊറച്ച് പത്ത് പതിനഞ്ച് ചെവിട് മുമ്പ് ചെല്ലുന്നേന് മുമ്പോട്ട് പണം വരും ൂിനകത്ത് അപ്പൊ അവിടെ കേയറുമ്പോ അവരിങ്ങെ കാപ്പിപ്പുഴണ ി വെച്ചിട്ടുണ്ട് നമ്മുടെ മുന്നിൽ വെച്ചെ നമുക്ക് പൊടിച്ച്ു കൊണ്ടുവരാനും തരും അവിടെ വച്ചെന്നെ കാപ്പിയില വിട്ട് തരും അത് നല്ലതാ
ഉം അതെ അതെ അതെ കാപ്പി അത അവരെ നമുക്ക് ലൈവായിട്ട് പൊടിിച്ചു തരുന്നതുംണ്ട്
ഓ ഓ അങ്ങനെ നല്ലയാാ
ഉം ആ ഇത് പുള്ളി പുള്ളി കൊണ്ടോന്ന് പറഞ്ഞാല് ഈ എസ്പ്രസോന്ന് പറ അതീ സായിപ്പുംമാരൂടി ുന്ന ഒരു കാപ്പി അതന്ന് പറയുമ്പോ നമ്മുടെ ഈ ചെറിയ വൈൻ ഗ്ലാസ് ചില കുടിക്കുന്നത് അതിനന്ന് പറഞ്ഞാ വെള്ളം വെള്ളം അതൊന്ന് ഒഴുകി കിട്ടാൻ വേണ്ടി അത് തേൻ മാതിരി ക കട്ടി അതിനെ
ഓ
ഇതിനന്ന് പറഞ്ഞാ ഭയങ്കാര കമർപ്പും കഴ്പ്പുമാ പക്ഷെ അത് കുടിച്ചാല് ഒരു ദിവസത്തേക്കന്നുള്ള എനർജിയാ അതെ അതെ ചോക്കും അത കയ്പപ്പുണ്ട് എല്ലാത്തിനും കയ്പപ്പുണ്ട് പക്ഷെ നമ്മള് കുറച്ച് മധുരം ചേർക്കുമ്പോഴ
അതാവുന്നത് ഉം ഹ ഹ പിന്നെ എങ്ങനെയാ ഫുഡ് ഐറ്റംസ് ഒക്കെ എല്ലാം കഴിക്കുമ അതോ ഇന്നതെ കഴിക്കൂ ഇന്നത് കഴിക്കത്തില്ല അങ്ങനെയൊക്കെ ഉണ്ടോ?
നേരത്തെ എല്ലാ കഴിക്കുവായിരുന്നു ഇപ്പൊ ആ സാഹര്യം വരുമ്പോ കഴിക്കാനിപ്പോ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് വെച്ചാ കുറ ച്ചൊക്കെ വല്ല്യ ഹെൽത്ത് കോൺഷ്യസ് ഒന്നുവല്ല ചിലപ്പോഴൊക്കെ അന്നേരം ഒരു മനസ്സ് അന്നേരം തിന്നണോന്ന് തോന്നിയ അങ്ങ്തിന്നും. വേണ്ടാന്ന് വെക്കാനെ വേണ്ടാന്ന് വെക്ക്
അങ്ങനെ എന്തുവാ ഏറ്റവു വലിയ ആഗ്രഹം ഏറ്റവും വലിയ ആഗ്രഹം എന്തുവാ
എനിക്കൊ
ആ
ഏറ്റവു വലിയ ആഗ്രഹൊ
അതായത് എന്തായി തീരണം എന്നാണ് അതായത് ഭാവിയില് എനിക്ക് എന്തായി തീരണം എന്നുള്ളരു ആഗ്രഹം ഉണ്ടോ അങ്ങനെങ്ങാനു എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ അതോ ചെല്ലുന്നിടത്തോട്ട് ചെല്ല പോലാ ആ
എ ചെല്ലുന്നിടത്തോട്ട് ചെല്ലട്ടന്നല്ലാ എനിക്ക് ആഹ പ്രൊഫഷനെന്തോ ആവണോന്ന് എനിക്ക് ഇപ്പോഴൊരു തീരുമാനമായിട്ടില്ല പല പല പല വാതകളുണ്ട് പക്ഷെ എനിക്ക് ജീവിതത്തി ചെയ്യാനുള്ള ആഗ്രഹന്നു പറഞ്ഞാല് ഏ എല്ല പുതിയ പുതിയ ആൾക്കാരെ കാണണം പുതിയ പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം പുതിയ പുതിയ അനുഭവങ്ങൾള് അത് ഇപ്പൊ മോശം ആന്നേലും നല്ലതാന്നെലും അനുഭവങ്ങൾ അനുഭവി- ക്കണം അങ്ങനെ ഒരു ജീവിതം ഭൂമി അന്ന് ചുറ്റി കാണണോന്നുണ്ട് അത് പരമാവധി പറ്റുന്നത്ര പറ്റുന്നത്ര ആ ചുറ്റി കാണുക എല്ലാ എക്സ്പ്ലോർ ചെയ്യാ അങ്ങനെ ഒരു ആഗ്രഹം ഒണ്ട് അല്ലാതെ ആ ഏത് അതെ നല്ല നല്ല ആഗ്രഹം പക്ഷെ അത് ചെയ്യണങ്കിലും കാശ് വേണം പണം പണം അവിടെരു അപ്പൊ പണത്തിന് വേണ്ടി ഹ് അതെ അത്യാവശ്യം കുറച്ച് ജോലിയത്
അത് എപ്പോഴും നമ്മളെ മാതാപിതാക്കളെ ഡിപ്പെെൻഡ് ചെയ്ത് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ ആ ഒരു പരിധി വരെ അതായത് നമ്മുടെ ഒരു ഒരു ഒരു വിദ്യാഭ്യാസം കഴിയുന്നട കൂടിപ്പോയ ഒരു ഡിഗ്രി അടിഞ്ഞല് പോട്ടെ ഒരു അത് പി ജി ചെയ്യുന്നടവരേ നമുക്ക് മാതാപിതാക്ക ആശ്രയിക്കാം അത് കഴിഞ്ഞ് നമ്മള് ആ പിന്നെ നമ്മൾ അവരെ ഡിപ്പെെൻഡ് ചെയ്യുമ്പോ നമുക്ക് അത് തന്നെ ഒരു വിഷമോ അല്ലേ അവര് നമുക്ക് ചെയ്തു തരും ന മാതാപിതാക്കൾക്ക അങ്ങനൊ ഒരു ബുദ്ധിമുട്ടില്ല പക്ഷെ നമുക്ക് ആ ഒരു ഇത് വരത്തില്ല അവര് നമുക്ക് വേണ്ടി ഇത്രയും കഷ്
അതെ പ്രത്യേകിച്ച് ഇന്ത്യൻ പേരെന്റ്സ് ഇല്ലേ അവര് മരണം വെരെ വേണ പിള്ളേരെ നോക്കൂം
മക്കളെ നോക്കിക്കോളൂ പക്ഷെ ആ ഒരു കാര്യം അതൊരു മോശക്കാര് ആണോന്ന് ചോദിച്ചാൽ കുട്ടികൾ
ആ അരക്ക് ആാ അവരെ കഴിവില്ലാത്തവരാക്കുകയാണ് ഉം ഉം പശെ നമ്മള് വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ഒരു സ് സൈഡ് ബിസിനസ് ആയിട്ട് എന്തെിലും നമ്മളെ കൊണ്ട് പറ്റ
അതെ ഒരു ഒരു പാസീവ് ഇൻകം വരുത്തുന്ന എന്തെലും ഒരു ബിസിനസോ അല്ലെങ്കിലൊരു ചെറിയൊരു സിസ്റ്റം പോലെ
ഒരു സൈഡ് ബിസിനസ് പോലെ അത്യാവിശ്യം ഒന്നൂലെ നമ്മുടെ ബെസ് ഫയർങ്കിലും നമുക്ക് ക നടത്താൻ പറ്റിയാല് അത്രയും ഒരാശ്വാസം അല്ലേ ഉം ഉം ഉം അങ്ങനെ അപ്പം പോയി യാത്രകൾ ചെയ്യാനേ എനി യാത്രകൾ ചെയ്യുന്നത് എനിക്കുംഷ്ട ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമുക്ക് പ്പോ അങ്ങനുള്ള അതൊന്നും പറ്റത്തില്ല എന്നാലും ഉം ആ എല്ലാർക്കും ഉണ്ട് അതായത് സ്വപ് നമുക്ക് ആഹ് പോക അവിടെ പോയി ഇന്നതുപോലെ ചെയ്യുന്നതിന് അതു ഇതുപോലെ പോകുന്നതിനന് ഇതിനൊക്കെയല്ലേ പൈസ നമ്മല് സ്വപ്നം കാണാൻ പൈസ വേണ്ടല്ലോ നമ്മക്ക് അപ്പം ഇഷ്ട നമ്മുടെ ആഗ്ര നമുക്ക് നമ്മുടെ ആഗ്രഹത്തിന് നമുക്ക് എന്ത് വേണേലും സ്വപ്നം കാണാലോ അതിനൊരു ആഹ് അതിന് പൈസ ചെലവ് യാതൊന്നുല്ല ഇഷ്ടം പോലെ കാണാം
അതെ
അത് യാഥാർത്ഥ്യ ആകുമ്പോഴാണ് നമുക്ക് അതിനകത്തോട്ട് ആ ചെലവും കാര്യങ്ങളും അതിനെപ്പറ്റി ചിന്തി സ്വപ്നം സ്വപ്നം കാണാമല്ലോ ആ സ്വപ്നങ്ങൾ ഒരുപക്ഷെ നമ്മളെ ഒരുക്കൽ അതിനോടെ അതിനകത്തോട്ട് നമ്മളെ എത്തിക്കും
എത്തിക്കുന്നത് അത് അതിയായ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടെങ്കിൽ അത് ഡെയിലി കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ
ഉറപ്പായിട്ടും അത് കി ആ ഉറപ്പായിട്ട് നമുക്ക്ത് എത്തിപ്പെടാൻ സാധിക്കും ആ അതാണ് എല്ലാറ്റിനും ഒരു സമയം ഉണ്ടെന്ന് പറ
അതെ ചിലപ്പോ ഇച്ചരി താമസിച്ചന്ന് വരാം നമ്മൾ വിചാരിക്കുന്ന സമയത്ത് കിട്ടിയില്ലെന്ന് വരാം പക്ഷെ ഒരിക്കലത് കിട്ടും
എല്ലാത്തിനും ഒരു സമയമുണ്ട് അത് അപ്പം നമ്മൾ ആൾക്കാര് പറയണ ഏത് വെള്ളവും കുറച്ചു നേരം നോക്കിയിരിക്കുമ്പോ അത് കല എത്ര കലക്ക വെള്ള ആയാലും
കുറച്ച് കഴിയുമ്പോ അത് തെളിയും അതാ അതൊ കാ പക്ഷെ അപ്പൊ നമ്മള് കാത്തിരിപ്പിന് വേണ്ടി ഒരു കാത്തിരിപ്പിന്റൊരു സുഖോന്ന് പറയുന്നത് അത് വേറെരു സുഖാ കാറാണം എനിക്ക് അനുഭവേണ്ട് കാറാണം ആ എനിക്ക് ഒരു ബുള്ളറ്റ് ഉണ്ട് അതെന്റെ മൂത്ത അജാസ വാങ്ങിച്ച് ചുള്ളറ്റ
ആഹ ആഹ
ഞാൻ അഞ്ചാം ക്ലാസ് പഠിക്ക്പോൾ വാങ്ങിച്ചു അപ്പൊ അത് അഞ്ചാം ക്ലാസ്ൽ പഠിക്കുമ്പോ വാങ്ങിച്ചു അപ്പൊ അവര് ഓടിക്കുന്നു എനിക്ക് ഓടിക്കാൻ പറ്റുന്നില്ല എനിക്കങ്ങങ് വല്ല കാരണം കൈ കൈവെള്ളൽ സാധനംുണ്ട് പക്ഷെ അതിന്റെ രുചി അനുഭവിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഇരിരുന്നിരുന്നിന്ന അവ അവാന ലൈസൻസ് കിട്ടുന്നടം വരെയ ഉുള്ള കാത്തിരിപ്പ് എന്ന് പറയാ
ആ അന്നുള്ള ആ ബുള്ളറ്റ് തന്നെയണോ എപ്പോഴും അതോ പുതിയത് വാങ്ങിച്ചോ വേറെ അ ശരി ആഹ ആ
പോയിട്ടും വീണ്ടും തിരിച്ച
തിരിച്ചതിനെ പൊക്കി എടുത്തുണ്ടോ
അതെ അത്രക്കെ ഇഷ്ടമാണ് ആ ബുള്ളറ്റ് ഞങ്ങളടെ വീട്ടിലെല്ലാവർക്കും അപ്പനും അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടവണ്ട ഒരു കണക്ഷൻ ആണ്
അവര് വരുമ്പോ അവരങ്ങ് കൊണ്ടു പോക അതോ അങ്ങനെ ഓ ഒരു വീട്ടിലാ മൂന്ന് എല്ലാരും ആഹ ആ
അതെ എല്ലരും അവർ രണ്ടു പേരും കല്യാണമൊക്കെ കഴിഞ്ഞു പക്ഷെ ചെന്നിരുന്നാലും അവരിപ്പോഴും ബുള്ളറ്റ് അവര് വന്ന് കോളേജ് പഠിക്കുന്ന സമയാ
ആഹ
ഞാനന്ന് അഞ്ചാം ക്ലാസ്സില് അപ്പൊ അന്ന് ആ അങ്ങനെ ബുള്ളറ്റിന്റെ ഒരു പ്രാന്ത ന്ന് ബുള്ളറ്റ് വാങ്ങിച്ചു അത്യാവശ്യം കുറച്ച് ലോങ്ങൊക്കെ പോയിട്ടുണ്ട് ഇത് മൂന്നാറില് മൂന്നാറും പിന്നെ എന്താ രാജാക്കാട്
അങ്ങനെയൊക്കെ ആ രാജാക്കാട് മൂന്നാറൊക്കെ ഞങ്ങളും പോയിട്ടുണ്ട് നമ്മൾ അല്ലാതാണേ പോന്നുന്നത്
ആഹ അദ്ച്ചല് അവര് പോയിട്ടുണ്ട് ഞാൻ ഈ വണ്ടിൽ ആകെ കൂടുതൽ പോട്ട ട്ടുള്ളത് ഇല വീഴാ പൂൻ ചെറയും ഇല്ലിക്കൽ കല്ലൊക്കെയാ കോട്ടയം കോട്ടയം ആഹ പക്ഷെ അത് വീട്ടിൽ അറിയത്തില്ല വീട്ടിൽറിഞ്ഞാ വിടത്തില്ല അതുകൊണ്ട് വീട്ടിൽ പറയാതെ കുറച്ച് റിസ്ക് ങ് പോയി സ്ക് എടുങ് പോയി അതാ യാത്രകൾ കിട്ടുന്ന അവസരമാണ് ഞാൻ ഉപയോഗപ്പെടുത്ത ചിലപ്പോ ച്ചിരി റിസ്ക് എടുത്തിട്ടാന്നേ പോലും
ആഹ ഇപ്പൊ ഏറ്റവും അടുത്ത് സ്ഥലം കാണാൻ പോയ സ്ഥലത്താ
ഏറ്റവും അടുത്ത് ഉടനെ പോയത് ഇവിടെ ലാഹന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അത് പത്ത് പത്തനംതിട്ട ജില്ലയിലുള്ള അതിനെ ലാഹ എന്ന് പറഞ്ഞ സ്ഥലം അത് സത്യം പറഞ്ഞ പത്തനംതിട്ടയിലെ മൂന്നാർ എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലവ
ഓ അങ്ങനെ നല്ലയാണോ കാണാൻ
അതെ വളരെ നല്ലതാണ് കാരണം മൂന്നാറിലൊക്കെ പോകുമ്പ തേയിലത്താട്ടമാണെങ്കിൽ ഇവിടെ പോകുമ്പോ കൈതച്ചക്കയുടെ തോട്ടവാ അത്രേള്ളൂ വിത്യാസം കറക്റ്റ് മൂന്നാർ ഫീല് അവിടുന്ന് കുറച്ച് കുറച്ച് അപ്പുറത്തോട്ട് പോയാൽ ശബരിമല എത്തുംഒരു നാപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ കഴിഞ്ഞ ശബരിമല ശബരിമലയഎത്തും
ഓക്കെ ഓക്കെ ഓക്കേ
അവിടുത്തെ ലാൻഡ് മാർക്ക് മൊത്തം ഇതാ അല്ലേ മൈൽ ഒന്നാം മൈൽ രണ്ടാം മൈൽ അങ്ങനാ പിന്നെ അങ്ങോട്ട്
അത് ശരി അത് ശരി അത് ശരി ഓ അങ്ങനെ അങ്ങനെ അപ്പൊ നമുക്ക് യാത്ര യാത്രയെ പറ്റിയും ആ പാചകങ്ങളെ പറ്റിയൊക്കെ നമുക്ക് പതുക്ക ഒക്കെ സംസാരിക്കാം
അതെ അതെ ഇനി സംസാരിക്ക ഓക്കെ ശെരി ബൈ
ബൈ